ഹലോ കേക്കില്ലേ കേക്കില്ലേ കേക്കില്ലേ എന്താ വർത്താനം.....
അപ്പോ......
ഹലോ എന്താ വർത്താനം.....
അങ്ങനെ പോകും.......
ഉ റേഞ്ച് നല്ല കമ്മി ഉണ്ട്ട്ടോ........
ഏ.......
ഇന്ന് ക്ലാസ് ഉണ്ടായ്നോ......
ആണ്ടൈനി......
ആ എത്രല്ലോ പഠിക്കുന്നയ്.. ഇല്ല ഇല്ല എനിക്കി.....
പ്ലസ് ടു.......
ആ് ഞാനും പ്ലസ് ടു ഞങ്ങൾക്കിപ്പോ മിഞ്ഞാന്ന്...... മിഞ്ഞാൻന്നെ ഉച്ചക്ക് വിട്ടു പ്ലസ്ണ്ന്റെ അലോട്ട്മെന്റ് ഉണ്ടായാണ്ട്..... ഏ മിനിഞ്ഞാന്ന് ഇന്നലല്ലേ ഇന്നല ഉച്ചക്കിട്ട അപ്പൊ ഇന്നല്ലേനി...... ഇപ്പൊ നാളെുണ്ട് കൊറേ എഴുതാണ്ട് വത് എഴുതിയില്ല.....
ആഹ......
ഇംഗ്ലീഷൊക്കെ ഇപ്പം ഇംഗ്ലീഷൊക്കെ....... എന്റെ ബുക്കിൽ ചങ്ങായിമാരുൊക്കെ ഏറ്റുമപത് പേജായി എന്റെ രണ്ട് പേജ്തി എത്ര....... പേജ് എഴുതാൻ ഇണ്ടന്ന് അറിയോ.....
ഇന്ദു.......
സർ മാരൊക്ക എങ്ങനെ......
ഒക്കെ വൻ മോശമാണ് ഇന്ന് ലീവല്ലേ ആഹ ഇന്ന് ലീവ്ല്ല.....
സ്കൂൾ ഡ പോയി......
എങ്ങനെ പോണ പഠിപ്പൊക്കെ അടിപൊളിയാണോ...... ഫ്രണ്ട്സ ഒക്കെ ഉ.....
കുഴപ്പല്ല........
ട്രിപ്പൊക്കെ പോയണ്ടോ.......
ഇല്ലാ പോണം കുറച്ചായി.......
ഇന്ന് ലീവുണ്ട് ഇന്ന് ഫുള്ള് പണിന്നെ......
ആഹ അനക്ക് എങ്ങനെ......
എന്ത് ആ ഫ്രൻഡ്‌സൊക്കെ ണ്ട് പോവും ട്രി കൊറേ കൊറെയൊന്നുല്ല കൊറച്ചൊക്കെ
സ്കൂളെങ്ങനെ കൊറേയാൽകാറുണ്ടോ
കൊറെയൊന്നുല്ല കൊറച്ചുള്ളൂ
ക്ലോസ് ഫ്രെണ്ട്സ്
ഉം എനിക്ക് കമ്മിടാ ഞമ്മളെ ആരൊക്കെ ക്ലോസ്സ് ഫ്രണ്ടാക്നെ ഓലെക്കെ ഞമ്മളെ ഒഴിവാക്കും
ഒഴിവാ അങ്ങനെയല്ലേ
അങ്ങനെയാണ് അത് ഇന്ഹജ് എന്താ കാരണം ഞമ്മക്കറീല ന്റെ ശോഭവം കൊണ്ടോ..
പുതിയനെ കിട്ടുമ്പം പയേനെ മറക്കൂലേ
ആയി എന്താണ് ഇച്ചറീല ഏ എന്തായാലും അതൊന്നും സീനില്ല ക്ക ഞമ്മക് ശീലായി ഇച്ചാനെ
പത്താം ക്ലാസ്സ്തക്കെ എന്തേനി അവസ്ഥ
പത്താം ക്ലാസ്സൊന്നും വല്ല്യ കൊയപ്പല്ലെനി
ഏ സുഖം ണ്ടെനിയോ എനിക്കൊരെനുഭവം ണ്ടേനി
പത്താം ക്ലാസ്സിന്ന് ങ്ങനെ അനുഭവ പത്താം ക്ലാസ്സ്‌ പിന്നിം ഇന്റെ ചെങ്ങായി മാര് ണ്ടേനി
ആ
പ്ലസ് വണ്ണും പ്ലസ്റ്റും ഒക്കെ കണക്കാന്നെനി അപ്പയെ ച്ച് പ്രാവെള് ണ്ട് ആ സ്കൂൾ പൂട്ടിന് വാങ്ങാനി ഞാന്
ഏ
ഐറ്റങ്ങളോട് കുടിങ്ങി
ആ
അയ്റ്റേൽ ണ്ടായാൽ നല്ല രസ സംഭവം
ഏ
കാരണം പാർണ ആകല്ല രസം നൽ പാറിന് കാണാനൊക്കെ നല്ല രസാണല്ലോ
ആ പിന്നെ വിക്കാനും കുറച്ച് കഴിഞ്ഞ
വിക്കും ചെയ്യാ പല കളറും പല ഡിസൈനില്ലെ ഇണ്ടാവാ
ആ
അപ്പം ഇപ്പംന്നട്ട് മയായിട്ട് ന്ന് പെരുമയെനി ഇവിടെ
ട്ടന്താ അവധി തരാത്തത്പേരു മയായിട്ട്
ഉം ഇന്നലെ ഉച്ചക്ക് ശേഷം കൊറച്ചേരൻ പൈത അത് ചോർന്ന് ഇന്നും ഇന്ന് അത്യവാശീയം ല്ലോ അത്യാവസ്സിയും നല്ലോം പൈതക്കന് ല്ല അന്തിക ബാങ്ക് കൊടുത്തയയ്യാ ഇന്ന് രാവ്‌ ഇന്ന് രാവിലെ ഇന്ന് രാവിലെല്ല ഇന്നൊരു രാവിലിം ഉച്ചക്കും വൈകുന്നേരും ഒക്കെ വെയിലാണ് പ്പ എടട്ട് എടട്ട് നല്ലോം പൈതകിന്
ന്നട്ട് എത്ര കൂട് വാർപ്പിന്റെ മേലേണ്
ആ
ഇത് ന്നട്ട് ചുറ്റും വലട്ട് അങ്ങനെ വച്ചതാ അയിന്റെള്ളന്നന്നെ വിടും അയിന്റെള്ളുഞങ്ങൾ തിന്നാൻ കൊടുക്കും ഇത് പൊറത്ത് നിന്നിട്ട് പുച്ച പിടിച്ച
ആ
രണ്ട് മൂന്നാലതിനെ ഇപ്പം പുച്ച പിടിച്ചോണ്ട് പോയി
ആ
ആ
ഫ്രോക് റഷ്യ ന്തേലും ണ്ടാ
ഏ ഇല്ല ലാ ല്ലാ ഇല്ലല്ലല്ല. ആ.. ക്രഷുണ്ട്. ആതൊക്കെ ആ ഞാൻ പറഞ്ഞെര. ഇത് ഇത് കയ്യട്ടെ.
ആ
ഇന്ന്ട്ട്ത് ഈട്ടേലെകൂടെ മയ വല്ലായിട്ടെ. മണക്ക ചി ചീ അത് കൂടിന്റെ അടിയിലുള്ള കാട്ടത്ത ഒക്കെ നനഞ്ഞിട്ട്.
ആ
പെരുമ്മണം. ചാർത്തിച്ചാബെന്നിട്ടിൻടെല്ലോ. ഓക്കാൻചാ. ഏതായാലും നന്നാക്കിയേ. പിന്നെ അയ്മക്കൂടെ ഒക്കെ ദാർപ്പായി. ചേട്ടി അങനൊണ്ട് ഇന്നതോസം അങ്ങനെആണ്ട് പോയി.
ഉം,
ഇണ്ടായാ എല്ലാം അങ്ങനത്തൊക്കെ ഇണ്ടായ നല്ല രസ. നോക്കാനാ പണി. ഇൻടാക്കാനാ പണി.
പണി ഇണ്ടാവല്ലോ എന്തായാലും.
ഉം, നല്ല എടുങ്ങാറാ. പക്ഷെ വേ വേനൽന് നല്ല രസോണ്. കാരണം അങ്ങനത്തെ പ്രശ്നൊന്നും ഇണ്ടാവൂല തിന്നാ മാത്രം കൊടുത്താതി.
ഉം പിന്നെ വലയട്ടോണ്ട് പൂച്ചചെലിം ഉണ്ടാവില്ലല്ലോ.
ആഹ്, അതന്നെ. അയിന്റെ ഉള്ള്ന്നാണ്ട്വ്ടാ. ത്ത്ന്നാളേള അഇന്റെ ഉള്ള്ലാൻഡ് ഇട്ടൊട്ക. പിന്നെ വൈകുന്നേരം വന്നാൻട് അടച്ചാ മതി. ഓൽക് കേറാള്ളൊക്കെ ഓലെന്നെ കേറും.
ആഹ്,
പിന്നെ ഒരു കുട്ടി ഉണ്ടേനി അത്യാവശ്യം കൊഴപ്പല്ലാതെ. ഇപ്പണ്ട് കൂട്ടി ചത്ത് കട്ക്ക്ണ് എന്താ അറീല.
ങേ,
ഇന്നലെ വരേ ഒരു കൊയപ്പഇല്ല. ഇന്ന് ഞാൻ പോയോക്യപ്പൻട് ചത്ത് കട്ക്ക്ണ്.
ഉം.
അപ്പൊ പിന്നെ. ഒക്കെയണ് എടങ്ങേറ്. ഉം.. അഹ് രണ്ട്. അയിന്റെ കൂടെ ഒരു കുട്ടി മുടന്റെ ഉള്ള്ന്നെന്നെ ചത്തോയി. മുട്ടത്തോട് ക കട്ടിയായിട്ട് അയ്ന് പൊട്ടിച്ചു പോരാൻകൈഞ്ഞില്ല. ഒരു സൈഡ്
ഇട് പൊട്ടി പിന്നെ അത്പോര്. ഉം..
അങ്ങനെ അഹ് ചത്ത്. ഇത്പ്പം കൊറച്ചായോ? ഒരു ഒരായ്ചേല് ഒരു നാലഞ്ചോസായി തൊപ്പക്ക വരാൻ തോഡങ്ങേനി അപ്പൊപിന്നെ ഇന്നും ഒന്ന് ചത്ത്‌.
ആഹ്,
ഉം. അപ്പൊ പിന്നെ അയ്നിം. അയ്നിം കൊണ്ടോയി കുയിച്ചിട്ട്. ങേ,
പടക്ഷേ?
ക്രഷോക്കെ ഇണ്ട് എന്താണ്? ക്രഷ്ഒന്നും ഇണ്ടായിട്ട് കാര്യല്ല. ഒലക്ക,
പറഞ്ഞോ?
ഇല്ലടാ....
പറയാതെ നടക്കൂലല്ലോ?
പറയാനൊരു ചാൻസ് മെസ്സേജ് അയചോള് ഇ ട്ത്തോക്കെടാ പക്ഷേ റിപ്ലൈ തരൂല. അതാണ് ചടപ്പ്.
ആഹ്, ന്നായ്ന്റെ ബേക്ക് പോണ്ട.
അതെന്താ ഒന്നാമഅഹ് ഒരു ഇന്റർവേട്ട ആണ്.
ആര്?
ഓളെ?
ഓ ബ്രോഎങ്ങനെ എക്സ്ട്രോവർട്ടാ?
ഏയ് അങ്ങനെയൊന്നുല്ല. ഇന്നോട് മുണ്ടുന്നോടെ നല്ലാം മുണ്ടും അല്ലാത്തരോടെ ഞാൻ മുണ്ടാൻ നിക്കൂല
അല്ല എങ്ങനെ ഒരു മുൻണ്ടടിയെ അറീല അങ്ങനെ
ഇന്നോട്ങ്ങനെ കമ്പനി അതയിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് നോക്കും.
ഏഹ്?
അല്ലാതെ ഞാൻ അങ്ങനെ എടുത്താക്കൊന്നല്ല
ആ
ഇന്നോട് മുണ്ടരോട് ഞാട്ടും മുണ്ടും അങ്ങോട്ട് സംസാരിച്ചും അങ്ങട്ട് നല്ല അങ്ങട്ട് നല്ല കമ്പനി ആയിരിക്കും
ആ
അല്ലാത്തവരോട് പിന്നെ കമ്മിയാണ്.
ആ! ആ സിംഗലൊരു ഗ്യാങ കുലെ
ആ അങ്ങനെയൊന്നുമല്ല!
എത്ര ആൾക്കാരാ ഗ്യാങ്ങിൽ ഉള്ളത്?
ഗേങ്ങ ആായിട്ടൊന്നുംല്ലടാ
ഏ രണ്ട് മൂന്നാൾക്കാരോ? ഒറ്റരുത്താനോ?
ഏ?
അങ്ങനെ
ഞ ഞങ്ങള് നല്ല കമ്പനിയള്ള ഒരു നാലഞ്ച ആൾക്കാാര്
ആഹ!
നാലഞ്ചക്ക നല്ല അമ്പിന നല്ല കമ്പനിയ ആാണ് പിന്നെ എത്ര കമ്പനിയ ആണാലും ഓരോരുത്തര സാഹചര്യത്തിനനുസരിച്ച്ല് മാറും
ആ
ഓലോ പറഞ്ഞിട്ട് കാര്യല്ലോ. ഓരോരുത്തരും അങ്ങനൊണല്ലോ.
ആരോ മാര്യോ അങ്ങനെ?
ആരങ്ങനെ മാറിട്ടല്ല. അങ്ങനെ അതൊക്കെ ഒരു മനുഷ്യന്മാരല്ലടാ
മാറൂ മർക്കും വർക്കൂ
മാ മാറും മറക്കും വെറുക്കും സ്നേഹിച്ചങ്ങൾക്ക് എളുപ്പം ആ സ്നേഹം ആ സ്നേഹം കൊണ്ട അങ്ങനെ നടക്കാണ്ടിരും
ആ ഓരോ സ്ഥലത്തും ഓവറായിട്ട് ഇത് കൊടുക്കരുത് നമ്മളെ വില പോവും
അതന്നെ മനുഷ്യന്മാർ എങ്ങനെന്നെല്ലേ. ! ഇന്ന് എല്ലാം കമ്പിനട് ച്ച് സ്നേഹിച്ചച്ച് നടന്ന പോലല് നാളെ നാളെ ചെല്പ്പം തെറ്റും
നാണ ഒരു ചെറിയ തെറ്റി നീക്കും
ഉം
ഇത്രയും കാലം ചെയ്തരു സഹായം ഒന്നും ഉണ്ടാവില്ല
പിന്നെ അധികാര്യട്ട് ഇതാകാ ക്കന്നെ നല്ലേ.
ഒരു ലിമിറ്റ് വെക്ക.
ഉം അധികടുത്താല് ചൊറേണ്
ആ
ഏ അത് നഞമ്മള പോലെ വല്ല സംഭവ ആക്കി കൊണ്ടടക്കും ഓലൊരു വാല്യും തരൂല ഓലോൽ ഓൽക്ക ഓൽക്ക് ഓല് തോന്നുന്ന ആൾക്കാരട്ടും പോലെ ഓലപ്പുറം പോവും
ആ
പിന്നെ നമ്മളൊറ്റ ആഹ നമ്മളറ്റക്ക അപ്പൊ അയിതിനൊക്കോരു ആവശ്യത്തിന് കൊടുക്ക
ആഹ.....
ഓവറായ മൂഞ്ചും
അ അ
ഓവറായി ഒരാൾ സ്നേഹിക്കാതെ നിക്ക ഒരാൾക്ക് വേലി കൊടുക്കാതെ നിക്ക ഓവറായി കൊടുക്കരുത് എന്തു കൊടുക്കും ചെയ്യരുത് സ്നേഹിച്ചും ചെയ്യരുത്. ന്നാ നല്ല രസുണ്ടാവും ന്നയിനെ അങ്ങനെ പോവാ
പിന്നെ ഒരാള മൂട്ടി തൂങ്ങിങ്ങനെ നടക്കാതിന്നാതി.. ന്നാ തന്നെ കൊറെേ റെഡിയാവ ങേ....
ങാ... പറയ്...
എന്ത്....?
അത് കൊറേ... ശരിയാണ്.
ങാ.. ങ.. ഓല് വല്യ സംഭവ ക്കി കൊണ്ടടക്കുമ്പം... ഓല്ക്ക് മ്മളൊരു വേലയ ഒരു വാല്യൂ.. ണ്ടാവൂല.
അല്ലേ പൈസ വേണപ്പാ...
ആ.. ഒന്നേ പൈസ.. ആ.. പൈസ വേണം. ന്ന.. എല്ലാവർക്കും ഉണ്ടാവും.
ഓ..
പൈ.. പൈസ ണ്ടോ.. ഏ.. ഏത് പൊട്ടനുണ്ടാവും.
ങാഹ്.. ആ പറഞ്ഞ ശരിയാ.
ങേ...
ങേ... ആ പറഞ്ഞ ശരിയാന്ന്.
എത്ര... ആൾക്കാരുണ്ടാവും മ്മ്.. ബാക്ക് തൂങ്ങി നടക്കാന്. പൈ സ ഒരു വണ്ടി.. ഒരു വണ്ടി.. കഴിവിനൊന്നും വാല്യൂ ഇല്ല. നല്ലൊരു ഫോണ്... അത് മതി. പിന്നെ.. ഒരു പെണ്ണൂഡിണ്ടായ റെഡ്ഡിയായി.
ങാ.. ഹ്...
പിന്നെ എല്ലാരും... അവ്ന്റെ മൂട്ടിവന്നിക്കും.
ഉം... ല്ലാ...
ങാ.. ഹ്... അവനെ അല്ലാരുണ്ട്... ങാ.. ഹ് അല്ലാരുണ്ട്
ഇല്ല..
ങാ...
പക്ഷെ... കഴിവൊണ്ടേല് ഒരു വാല്യു ണ്ടാവും... നല്ല ഫുട്ബോളൊക്ക കളിക്കാണേല്.
ങാ... ഹ്.. അ.. അല്ലേന്നെ അങ്ങനത്തെന്തേ കഴിവേണം.
അതില്ല.
അതുംല്ല.. നല്ലതും ഫുട്ബോൾ ങേഹ്.. അല്ല അങ്ങനെന്തേലൊക്കെണ്ടായാല്
ങാ...
മ്മ്..... ങാ... ഹ് അപ്പങ്ങനാ.. അപ്പം.. അങ്ങനക്കട് പോവണ്ട്ലെ...
ങാ...
മ്മ്... ന്നാ ശരിട്ടോ.. ഞാൻ പി.. പിന്നെ വിളിക്കാം.
ആ.... ന്നായിക്കോട്ടെ.
മ്മ്...